ഹലോ
ന്നക്ക്വ വിശേഷം
ഹലോ
ഹലോ കേക്കല്ല്യ
ആ ആഹ കേൾക്കാനുണ്ട് എന്താണ് വിശേഷങ്ങള്
മ് അത് തന്ന മറ്റെത് കഴിഞ്ഞോ
ആഹ ചായ കുടിച്ചു
മക്കളല്ലേ ത്തിയ ഓ
മ് മ് മക്കള് സ്കൂളി പോയി
ആ
ഉം അവിടെ
മോള് മദ്രാസ അഴിഞ്ഞ് വന്ന് ഇപ്പ സ്കുള് പോയി
എന്താണ്
മദ്രസ കഴിഞ്ഞ് വന്നപ്പോ സ്കൂളി പോയിന് മോള് രണ്ടാം ക്ലാസ്സിലാണ് ചെറിയ മോള്
അതെല്ലേ അതിന്റെ ഇടയില് ഒര് കോള് വന്നത് കേക്കാതിരുന്നട്ടാ ഉം
അ എത്ര മക്കളുണ്ട്
എനിക്ക് മൂന്നാള് മൂത്താള് പ്ലസ് ടു രണ്ടാമത്താള് ആറാം ക്ലാസ്സ് മൂന്നാമത്തെ ആള് മൂന്നര വയസ്സ് എൽ കെ ജി
ആഹ്... എനിക്ക് മൂന്നാളാന്നേ
മൂന്നാളന്നെ
നളന്നേ ഉം മോള് മോള് പ്ലസ്ടൂ ആണ് മോന് എട്ടില് ന്റമ്മോള് രണ്ടില്
അതെല്ലെ ഇവിടത്തെ പോലെ ന്നെയണല്ലോ ഉം എന്റെ മോള് നല്ല ചെറുതായി പോയി എൽ കെ ജി ആണ്
ആഹ് ആഹ്
മൂത്തത് മോള ഏതാ മോളേ ഏതക്കെ ഗ്രൂപ്പെടുത്തേക്കണ
മോള് ഹ്യുമനിറ്റീസ
ആഹ് ഇവിടെം ഹ്യുമനീറ്റീസന്നേ ഹസ്ബന്റ് എവിടെ
ഹസ്ബൻഡ് സ്കൂളി വർക്കെ യ്യാണ്
ആണോ സാറയീട്ട
ആഹ് ആഹ്
ഉം ഓക്കെ പിന്നെ പണികളൊക്കെ കഴിഞ്ഞോ?
കൊറച്ചൊക്കെ കഴിഞ്ഞാണ് ഫുള്ള് ആയില്ല ഇനി മോളെ പറഞ്ഞയക്കല് കഴിഞ്ഞിട്ട് പിന്നെ ബാക്കി കഴിഞ്ഞാൻ കഴുള്ളൂല്ലോ
അതെല്ലേ ആ നേരെ വൈകീട്ടേ പോവാ?
ഓള് മദ്രസ ഏരക്കെ പോവും പിന്നെ എട്ടുമണിയാകുമ്പോ ഹസ്ബൻഡ് പോവും അത കഴിഞ്ഞ ഒ ഒമ്പതേ പത്ത് ആവുമ്പോൾ മദ്രസ വിട്ട് വരും പിന്നെ ചായ കഴിഞ്ഞ് യൂണിഫോമൊക്കെ മാറി ഇപ്പൊ ഒമ്പതേ നാൽപ്പതായന് സ്കൂളേക്ക് ഇറങ്ങുമ്പോ
ആഹ് പത്ത് മണിക്കാവൂലെ സ് ക്ലാസ് തൊടങ്ങാൻ
ത്തും ആഹ് പത്ത് മണിയാണ്
ഉം ഉം ഉം പിന്നെ എന്താന്ന് ഫുഡ് ഉണ്ടാക്കിയേ
ഇന്ന് പത്തിരി ഉണ്ടായിരുന്ന് കൊറച്ച ഉപ്പമാ വാക്കി
അതെല്ലേ അതെന്ത് രണ്ടെണ്ണം
ഒത്തിരി ന്നലത്തെ കൊറച്ചണ്ട് ബാലൻസ് ഉണ്ടായനി അപ്പൊ അനി എന്നും പത്തിരി ഉണ്ടാക്കിയാറ് പിന്നെയും ബാക്കിയാവും അപ്പൊ കൊറച്ച ഉപ്പമാവും അതൂടി അഡ്ജസ്റ്റ് ചെയ്ത്
ഏഹ അങ്ങനെ അങ്ങനെ ശരി
പിന്നെ കൊറെ മൂത്ത മക്കൾ രണ്ടാളും അവിടെ ഹോസ്റ്റലിൽ നിന്ന് പഠിക്കുന്നവരാണ്
ആഹ് ശരി
വര് മോള് പ്ലസ് ടൂന് പഠിക്കുന്നോള് ഇസ്ലാമികം കൂടിയുള്ള ഒരുമിച്ചുള്ള കോഴ്ശല്ലേ ജഹ്റവിയ എന്ന് പറയും
ആഹ് ആ ആഹ്
അതാണ് അപ്പൾ അവിടെ നിന്നും ടിക്കുകയാണ് അപ്പം മാസത്തിൽ മൂന്ന് സൊക്കെ ഇവിടെ ഉണ്ടാവും
അതെല്ലേ
അതല്ലേ ആഹ് അപ്പൊ മെര്യാന്ന് ലീവ് കഴിഞ്ഞ് പോയതാ മോനും ഇതേപോലെ ഹിഫുദിനും അടിക്കുക്കാണ് കുറവാന
ഉം ഉം
ആ പോന് ഇന്നലെ പോയി അപ്പൊ ഇനിപ്പോ ചെറിയ മോളോ ഇവിടെ ഉണ്ടാവൂ
ആഹ് നിതനിച്
ആഹ് ഇപ്പൊന്ന് വെച്ചോള്ളൂ
ഉം ഉം ഉം പിന്നെ
ഹസ്ബന്റ് എട്ട് മണി പോയാൽ പിന്നെ ആറ് മണിയാവും വരാന്
ഉം ഉം ഉം റ്ക്കായ
ഓഹ് ചോറ് ഞാ ഹസ്ബന്റിന് കുണ്ടോണം അതോണ്ട് രാവിലെ ആവും
നേര്ത്തെ വെക്കുലേ ഞാനും അതെവിടെ മക്കൾക്ക് കൊണ്ടാേകാൻ വേണ്ടിട്ട് നേര്ത്തെ വെക്കും ചോറൊക്കായ് ചോറും ഉപ്പേരി ആയ്ണ് കറിയൊന്നും വെച്ചില്ലാ
ഏഹ് അതോണ്ട് അപ്പണി വേഗം കയ്യും
അതെ എന്നും ഞാനും മെക്കാറ്ണ്ട് കാല്ത്തെന്നെ ഇന്ന് പിന്നെ അവര്ക്
ഇന്ന് പിന്നെ അവര്ക്ക് ചായെടെ കടി കൊട്ത്തയച്ചത് ഏഹ്
അപ്പ ചെറിയ മോൾക്ക് മാത്രേ ചോറ് കൊട്ത്തയച്ചാെള്ളൂ
ആഹ് രാവ്‌ലെ കൊർച്ച് നമ്മളെ തെരക്കും കഷ്ടപ്പാടും ഉണ്ടാവും ന്നാലും പിന്നെ ഫ്രീയാവും
അതെ ശര്യാണ് ഞാനും അങ്ങൻ തന്നെ ചെയ്യാറ്
യ്യാറ് ആഹ് ഹസ്ബന്റെന്താ ചെയ്യ്ണേ
ആള് നാട്ട്ലില്ല്യാ പോയ്ക്ക്ണു ഇപ്പൊ കഴിഞ്ഞ മാസാ പോയെ നാട്ടിലെന്നേയ്‌ര്ന്നു ആൾ ക്ക് ഗ്യാസ് സ്റ്റൗവ്വ്ന്റെ കച്ചോടേര്ന്നു
സ്റ്റൗവ്വ്ന്റെ കച്ചോടേര്ന്നു ഏഹ്
വീട്കൾല് കൊണ്ടാേയ് ഇങ്ങനെ കൊട്ന്ന് കൊണ്ടാേയി വിക്കെലേര്ന്നു ജോലി
ആഹ് ആഹ്
ഇപ്പതാ കഴിഞ്ഞ മാസം ഒമ്പതാന്ത്യാ പോയ് അല്ല ഇന്നെ കല്യാണം കഴിക്ക്ന്ന സമയത്തൊക്കെ അവ്ടെ തന്നേര്ന്നു
അവിടെ തന്നേര്ന്നു
സൗദീല് ഇപ്പൊ അബൂതാബിക്ക പാെയ്ക്ക്ണെ
ഏഹ്
ഉം ഉം അത് ടാക്സി ഡ്രൈവറായ്ട്ട് യതാ അപ്പൊ അവ്ട്ത്തെ ലൈസൻസ്
അവ്ട്ത്തെ ലൈസൻസൊന്നുല്ല അതൊക്കെ കിട്ടീട്ട് മാണം
ജോലി കേറാന്
ആഹ് താെടങ്ങീണ്ടാവൂലലേ
ക്ലാസ് തൊടങ്ങീക്ക്ണ് വർക്ക് തൊടങ്ങീട്ട്ല്ലാ
ആഹ് ആഹ്
അവ്ടെ ക്ലാസാെക്കെണ്ടല്ലോ യു എ ഇ നിയമങ്ങള് കൊറേ വേറെല്ലേ
ആഹ് ആഹ് ആഹ്
ആപ്പങ്ങനെ ആള് ആദ്യം മുതലേ അവ് ആഹ് സ്വന്തം വീടാണ്
വീടാണ് ഉം പിന്നേകല്ലേ
ഉപ്പ ഇല്ല ഉപ്പ മര്ച്ചേക്കാ ഉമ്മണ്ട്
ആഹ് ഹസ്ബന്റിന്റേ
ആഹ് രണ്ടാൾതിം ഉപ്പ മര്ച്ച്ക്ക് ഇവ്ട്ത്തെ ഉപ്പ മര്ച്ച്ട്ട് പതിനൊന്ന് വർഷായി ഇന്റുപ്പ മര്ച്ച്ത് ഒര് ഒന്നര വർഷായി
ഏഹ് ഏകദേശം ഒക്കെ സെയ്മെന്നാണല്ലോ ഇവ്ട്ത്തെ ഹസ്ബന്റിന്റെ ഉപ്പ മര്ച്ച്ട്ട് പത്ത് വർഷം കയ്ഞ്ഞ്
എതേലേ പിന്നെ എന്താ കുക്കിങ്ങാെക്കെ ഇഷ്ടാണോ വെറൈറ്റി ഐറ്റംസാെക്കെണ്ടാക്കാേ
മക്കള്ണ്ടാവുമ്പോ ഓല് വെരുമ്പോ ഓൽക്ക് ഭയങ്കരൊര് നാള ന്നപ്പോ എന്തെങ്കിലാെക്കെ ആക്കും
അതേലെ
പിന്നെ മോള് പിന്നേ പ്പൊ യൂട്യൂബ് ഉള്ളെകൊണ്ട് ഓരും എന്തെങ്കിലാെക്കെ നോക്കിണ്ടാക്കു
ആഹ് മോള് കുക്കെയ്യാനൊക്കെ പഠ്ച്ചാ
മോക്കാ അങ്ങനെ അറിയൊന്നും ഇല്ല ന്നാലും ഇങ്ങനെ ഇപ്പാെ കൊ നോക്കിയാണെ കൊറച്ചൊക്കെണ്ടാക്കും
വെറൈറ്റി ഐറ്റംസൊക്കെണ്ടാക്കൂലേ
പുഡിംങ്ങ് പുഡിംങ്ങ് അങ്ങൻത്തെക്കെ ഇഷ്ടാണ് ണ്ടാക്കാന് ആഹ് അത് പിന്നെ എളുപ്പാണ് ആഹ് - ഇനിക്കേ ആമ്താ- ആഹ് അങ്ങനെ ഞാന അങ്ങനെ അങ്ങൻത്തെ ഐറ്റംസൊന്നും ഞാനൊണ്ടാക്ക്ല ഓര്ക്ക് അങ്ങൻത്തൊക്ക ഇഷ്ടം-
ആഹ് ഞാന് ഇണ്ടാക്ക് ക്കി കൊടുക്കൂട്ട പുഡിങ് കേക്ക് അങ്ങനെയൊക്കെ ഇണ്ടാക്കികൊടുക്ക് ഉം-
ഇവിടുള്ളാൾക്ക് മടിയാണ് അടുക്കളേലൊക്കെ കേറാന്- ഞാൻ വിചാരിക്ക സ്ഥിരം വീട്ടിലുൾ ള്ളവരായല് പഠിക്കരിക്കും ഇവള് ഇങ്ങനെ പോയതുകൊണ്ടായിക്കും എന്നൊക്കെ തോന്നുന്നു എനിക്ക്-
ഏയ് അതൊന്നല്ല ഇപ്പഴത്തെ കുട്ടികൾക്കീ ഫോണെല്ലേ വേണ്ടുള്ളൂ-
ആഹ് ആഹ് -
പിന്നെ വെറൈറ്റി എന്തെങ്കിലും കണ്ടാ ചെലപ്പോ ഉണ്ടാക്കി തരാൻ പറഞ്ഞാ ഞാൻ പറയും ഉണ്ടാക്കി നോക്ക് - അപ്പൊ നിക്കും പഠിക്കാലോന്നൊക്കെ പറയും ഉം-
തീരെ പഠിക്കാഞാലും- ശരിയാവ് ല്ലല്ലോ-
അതെ- പിന്നപ്പോ അവര് വീട്ടിലള്ളപ്പോ അവർക്ക് റസ്റ്റ് എടുക്കാാനല്ലേ തോന്നാ- ബാക്കിയുള്ള ദിവസൊക്കെ പോയി കാലത്ത് പോയി ന്നെ വൈകീട്ടല്ലെ വരുന്നെ ആറ് മണിയാവും വിടെത്താന്-
ആഹ് ട്യൂഷനൊണ്ടോ?
ട്യൂഷനൊന്നുല്ല പക്ഷെ നാലേ മുക്കാലാവൂലെ ക്ലാസ്സ് കഴിയാനിപ്പോ-
ആഹ് ആഹ് -
പിന്നെ ബസ്- കിട്ടിട്ട് വീട്ടിലക്ക് എത്തണ്ടേ അപ്പനേരയില്ലേ അങനെ - ആതേ ബസ്സിന് -
ഉം -
അപ്പൊ സ്കൂള് കുറച്ചുങ്ങ്ട് നീങ്ങീയിട്ടാണെ ഇവിടെ അടുത്തുള്ള സ്കൂളാകുമ്പോ പഠിച്ച്അല്ല നട നടന്നിട്ട് പോകാനുള്ള ദൂരെഉണ്ടായിരുന്നൊള്ളു-
ആഹ് -
ഇപ്പൊ പ്ലസ് ടുവിന് കിട്ടിയത് കുറച്ച് ദൂരെയാണ് -
ആഹ് ആഹ് -
അപ്പൊ കാരണം ലൈൻ ബസ്നാന്നേ പോയി വരാ-
ഇന്ന് പ്ലസ് വണ്ണിന് ക്ലാസ് തൊടങ്ങുകാണല്ലോ ല്ലേ?
ആഹ് ഇന്ന് ന്യൂക്കമേഴ്സാന്ന് പറഞ്ഞിര്ന്നു-
ഹസ്ബന്റൊക്കെ നേരത്തെ പോയിണ്-
ആഹ് പ്രവേശനോത്സവല്ലേ-
പ്രവേശനോത്സവമാണ് പക്ഷെ പ്രശ്നങ്ങൾ ഉണ്ടാവുമന്ന് മേടിച്ചിട്ട്
അത്കൊണ്ട് പ്ലസ് ടുക്കാര് ആഹ്- ഇവർക്കൊക്കെ ക്ലാസ് കൊടുത്ത്ന്ന് പറഞ്ഞിര്ന്നു പ്ലസ് ടുവിന്റെ ആഹ് ഈ വക്കീലൊക്കെ വന്ന്ട്ട്-
നിക്ക് വന്നിട്ട് ക്ലാസ് എടുത്ത് തര്വോ ആഹ് ആഹ് -
ഞൻ
ഗവൺമെന്റ് സ്കൂളി അങ്ങനെ ഇണ്ട് ആഹ് നിർദ്ദേശങ്ങളൊക്കെ കൊടുത്ത് ഒക്കെ സെറ്റ് ചെയ്ത് നക്കണ്ട വരും നാലും എവിടെ എങ്കിലും ഇവര് അറിയാതെ ഒരേ എന്തോന്ന് സംഭവിക്കും.
എന്തെങ്കിലുംഒക്കെ ഉണ്ടാക്കാം ആഹ് ശരിയാണ് മനഃപൂർവം ചെയ്യണ കുട്ടികളെ
വേറെ സ്കൂളാണ് ഇഷ്ടം പോലെ കുട്ടികളുണ്ട് ഒമ്പത് ബാച്ചുണ്ട്. അതെല പ്ലസ് വണ് തന്നെ ഒമ്പത് വച്ച് പ്ലസ് ടു ഒമ്പത് വച്ച്.
ആ സേർമാർക്കും ടീച്ചേഴ്സിനും ആണ് ഏറെ ബുദ്ധിമുട്ട്
ആഹ് ഓർ
എവിടെ മോള് വന്ന പറയും. ആ് മോൾ വന്ന് പറയാറുണ്ട് ക്ലാസ്സിലൊക്കെ മദ്യപിച്ചിട്ടൊക്കെ കുട്ടികൾ വരാത്ര
ആഹ്
മ്മ്
അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെപ്പോ
മ്മ് പേടിയാണ് പിന്നെ വേറെന്തൊക്കെയാണ് ഉമ്മ ഉപ്പൊക്കെല്ലേ ടെ അ ഉപ്പ ഇല്ലാന്ന് പറഞ്ഞല്ലോലെ
ഉപ്പ ഇല്ല ഉമ്മ പിന്നെ ജെസ്റ്റത്തിന്റെ വീട്ടിലാണ് ഇപ്പ നക്കണുന്നത് നമ്മൾ അഞ്ച് ആൺ മക്കളാണ് അഞ്ചോളും വീട ഒക്കെ ആയി
അതേല്ലേ പെങ്ങമാരില്ല
മൂന്ന് പെങ്ങമാരുണ്ട്
അതെ അവരൊക്കെ കല്യാണം കഴിഞ്ഞഞ് പോയി ഉ
ഒരു പെങ്ങളും ഇന്നലെ ഉംറക് പോയിന്
ആഹ് ആഹ ആഹ ആഹ അങ്ങനെ വർക്ക് ചെയ്യേണ്ടവരൊക്കെ
എങ്ങനെ
അല്ല പെ നാത്തുമാരൊക്കെ വർക്ക് ചെയ്യണ്ടോ ചോദിക്കാ
ഇല്ല ഇല്ല എല്ലാരും ഹൗസ് വൈഫ് ന്നെ
ആണല്ലേ എന്റെ വീട്ടില് രണ്ട് പെൺകുട്ടികളും രണ്ടാംകുട്ടികളും നാലാളാണ് ഞങ്ങൾ എനിക്ക് ജേഷ ഒരു ജ്യേഷ്ഠ ത്തിയാ
ആ ആ എല്ലാരും കല്യാണം കഴിഞ്ഞല്ലേ മോൻ അങ്ങളാരൊക്കെ അ അത്പ്പോ കഴിഞ്ഞ മാസരുന്ന ഒരാളെ കല്യാണം കഴിഞ്ഞത്
മെയില് ഉം ഒരാള് ഡിസംബറില്ന്റെ താഴെള്ള
തായെള്ള ഒരാളെ രണ്ടും എടുത്ത കഴിഞ്ഞിട്ടള്ളല്ലെ
ആ
ആപട്ത്ത് കല്യാണം കഴിന്നിട്ടുള്ളു
ഒരാ മൂത്താളുടെ ആ പെൺകുട്ടി ആണെമാഷാ അല്ലഹ
മ് ഹ് മാഷാ അൽഹാ
നല്ല രസാവുലെഎല്ലാരും കൂടി
ഉം
ഉം അങ്ങളാരില്ലേ
അങ്ങളായിരില്ല ഇല്ലല്ല
എല്ലാരിം കല്യാണം കഴിഞ്ഞോ
കല്യാണം കായിന്നോ ഓ എല്ലാരും കല്യാണം കഴിഞ്ഞ്
ഉം ഉം ഇമ്മന്റെത്ത് ആരെങ്കിലും ഉണ്ടോ
ത്ത് ആരെങ്കിലും ഉണ്ടോ മ് ഒരുഅയത്തി അവിടെ അടുത്താനെ വീടുണ്ടാക്കിണ് നമ്മള സ്ഥലം കൊടുത്ത് അവിടെ വീടുണ്ടാക്കി യാ അതുകൊണ്ടാണ് ഇപ്പ ആരെങ്കിലും ഒന് അടുത്ത്ണ്ടാവും
ആ ആസമയയി
അ അ സമയയികുണല്ലോ എന്നാ കട്ട് ചെയ്യാ അ എന്നാ ആയിക്കോട്ടെ
ഓക്കെ